ഹലോ കേൾക്കുന്നില്ലേ
ആഹ കേക്കുന്നുണ്ട്
എന്താണ് വിശേഷങ്ങളൊക്കെ
വിശേഷന്തിര് മഴ
മഴാണോ അവ്ടെ
ഉം
അതെ ഇവിടെ മഴ ഴുതിട്ടില്ലട്ടോ എന്നാൽ അതല്ലേ ജസ്റ്റ് ഇങ്ങനെ മൂടികെട്ടി നിക്ക്ന്ന്ണ്ട് ചെറുതായിട്ട് പക്ഷെ എന്നാലും വെളിച്ചണ്ട്
ഉം പിന്നെന്താ ആണല്ലേ ന്നെന്താണ് വിടെ നോമ്പാണോ അതോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ
എനിക്ക് നോമ്പില്ല
അതല്ലെ ആഹ അതല്ലെ ആഹ ആഹ ഓക്കെ ഓക്കെ ഉം ഞാനും നാളെ പെരുന്നാളിന്റെതായ ചെറിയ ചെറിയ പരിപാടികളിലാ എന്താ പറയാ ഉം ഉമ്മാടെ ഒരു ഞാനരു എന്താ പറയാ മെറ്റീരിയൽ എടുത്ത കൊടുത്തിരുന്നേ അപ്പൊ അത് വെച്ചിട്ട് ഒരു കുർത്ത തയ്ച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ലതായിട്ട് തയ്ക്കൊന്നല്ല പക്ഷെ എന്നാലും ഉമ്മാക്ക് അത് ഇട്ട് ഞാൻ തയ്ച്ചു കൊടുത്തിട്ട് ഇട്ട് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷ അപ്പൊ ഞാൻ എന്ത് യ്തു അപ്പൊ ഞാൻ വിചാരിച്ചു.. ജസ്റ്റ് ഇതരുന്ന് തയ്ച്ചേക്കാന്ന് വിചാരിച്ചങ്ങനെ വെട്ടിക്കൊണ്ടി ഇരിക്കുവായി മാർക്കൊക്കെ.. ചെയ്ത് ചോക്കൊക്കെ വെച്ച് ഉം,. അങ്ങനെ ഇയാൾ സ്റ്റിച്ച് ചെയ്യോ..
സ്റ്റിച്ചിങ് അറിയാമോന്ന് വെച്ച ചെറിയ ചെറിയ തുണികൾ അങ്ങനെ അറിയാ.. അല്ലാതൊന്നും തയ്ക്കനെന്നും അറിയത്തേന്നുല്ല.. കിറിയ തുണികള് വണ്ണം കുറക്കാൻ അങ്ങനെ അറിയാവു അല്ലാതെ..
ആ ഞാൻ ആർക്കും തയ്ച്ചു കൊടുക്കൊന്നില്ല പക്ഷെ എന്താ പറയാ നമുക്ക്. എന്റെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ളത് എന്റെ ചുരിദാർ ഞാൻ പുറത്ത്ക്ക് കൊടുക്കൂല. അങ്ങനെ ആ അങ്ങനെ. എന്റെ ചുരിദാർ എന്റെ മോള ചുരിദാർ പിന്ന ഉമ്മാടാത്ണ്ടെങ്കിൽ അല്ലാതെ വേറെ പ്രൊഫഷണലി മറ്റുള്ളവർക്ക്. സ്റ്റിച് ചെയ്ത് കൊടു.
ആ നമ്മൾക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കാലോ.
അതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് മോഡൽ വേണെങ്കിലും തൈക്കാം എനിക്കുള്ളത് ഞാന് അങ്ങനെ സ്റ്റിച് ചെയ്യും കംപ്ലൈൻസ്. ഉണ്ടും എന്നലും അതക്കെ നമ്മാളൊരൂ ഷാൾ ക്കെ വെച്ച് അടച്ചസ്റ്റ് ചൈത്. ഷാൾ ഒക്കെ ഇടുലോ അങ്ങനെ. അതെ ഉം പിന്നെന്താ.
അ നമ്മൾ സ്വന്തംയ്ട്ട് തെയ്ച്ച നമ്മളൊന്നും പറയത്തില്ലല്ലോ.
ആരും പറയൂല്ല നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവംണ്ടല്ലോ അത് ഭയങ്കര ആയിരിക്കും. അപ്പൊ ഉം ഞാൻ രണ്ട് മെറ്റീരിയൽ തൊട്ത്തപ്പോ ഉമ്മ പറഞ്ഞു ഒരെണ്ണം കുർത്ത തയ്ച്ചു. തയ്ക്കയാണെങ്കിൽ തയ്ക്ക്. സമയംണ്ടോന്ന് ചോയ്ച്ചപ്പോ ആ ഉണ്ടല്ലോ എ പറഞ്ഞപ്പപ്പോ അത്ങ്ങനെ ഒരു റുമിൽ കയറി ഇങ്ങനെ ഇര്ന്ന്. എനിക്ക് ഡിസ്റ്റർബൻസ് പാടില്ല പിന്നെ എന്താ പറയാ. ഭയങ്കര ഒരുപാട് വെട്ടം നമ്മൾങ്ങനെ മാർകോയൊലോ. ഷേ്യ്പ്പും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഭയങ്കര ചിന്തയാണ് ശരിയായോ വെട്ടട്ടെ. വെട്ടാൻ പോകുന്നതിന് മുമ്പ് ഭയങ്കര ഒരു കുറേ നേരം കൺഫ്യൂഷൻ തീർക്കും എന്നിട്ടാണ്. അത് തുണിയില കത്രിക വെക്കുള്ളു ഉം പിയാൾ യെസ്. അത്ണ്ട് അപ്പൊ ഇയാള് വിളിച്ചപ്പോ ഞാൻ കത്രികങ്ങനെ വെച്ചു. അത് കറ്റ് വെട്ടിട്ത്ത് കഴിഞ്ഞപ്പോഴാ ഇയാൾ വിളിച്ചെ.
ആഹ്‌.
ഇനിയാണ് അടുത്ത പരിപാടി. ഇനി ഇതിലെ എന്തെങ്കിലും ലൈസ് കിട്ടോ ആക്സറീസ് കിട്ടോ. സിമ്പിൾ ആയിട്ട് കുത്ത തയ്ക്കുന്നത് എനിക്ക് ഭയങ്കര വല്യിയ ഇഷ്ടല്യ.. എന്തെങ്കിലുക്കെ ഒരു ഹൈലൈറ്റ് ഇണ്ടാക്കാൻ ഇഷ്ടമാണ് ഒരെ ലൈസ് വെച്ചിട്ടോ.
കറക്റ്റ് റെഡി ആവുമെങ്കിൽ നമുക്കൊരു സമാധാനം ഒരു സന്തോഷമായിരിക്കും ഉള്ളിൽ.
പിന്നെ തീർച്ചയായും പിന്നെ ഇവര്ന്ന് വെച്ച കഴിഞ്ഞാല് നമ്മള്. ഇപ്പം ഫാമിലിയൊക്കെ കൂടുമ്പോ ഇടണതു അല്ലേ അപ്പൊ ഉം ഇത് ഹൻ. ഞാൻ തയ്ച്ചതാണെന്ന് പറയണമെങ്കി നമ്മുക്കും മോശം ഉണ്ടാവാൻ പാടില്ലല്ലോ.
ആഹ്‌
ഉം. എന്റെ വീട്ടിൽ വെച്ച് മാത്ര ഞാൻ സ്റ്റിച്ച് ചെയ്യുള്ളൂട്ടാ അല്ലാതെ ഹസ്ബൻഡന്റെ വീട്ടിൽ പോയിറ്റ് ചെയ്യാറില്ല.
ആഹ്‌
വെറുതെയിരിക്കും അവിടെപോയാ ഇഷ്ടംപോലെ ടൈംമുണ്ട് പക്ഷെ വെറുതെയിരിക്കും അങ്ങനെയാണ്. പിന്നെ എന്താണ് നാളത്തേക്കുള്ള പരിപാടികളൊക്കെ.
നാളെതെക്കുള്ള പരിപാടിയൊന്നും ആയില്ല വാപ്പ എറച്ചി മെടിക്കാൻ അങ്ങോട്ട് പോയേക്കന്ന്.
അതല്ലേ ഉം ഉ ഉ.. ഇവിടെ ഇന്നലെ അങ്ങനെ വാങ്ങിച്ച് വെച്ചത് കൊണ്ട് ഇന്നിപ്പ അതായിരിക്കും.
ഉം നമ്മുക്ക് വേടിച്ചില്ലന്ന ഇപ്പം
ഇനിപ്പപ്പോ നാളെ നമുക്ക് കിട്ടുവല്ലോ അങ്ങനെയുണ്ടല്ലോ അതെ നമുക്ക് ഇവിടെ ആ
നമുക്ക് പള്ളീന്നാളെ കിട്ടത്തില്ല നമുക്ക് വെള്ളിയാഴ്ചയാണെന്ന് പറയുന്ന കേട്ടരുന്ന് വിളിച്ചപ്പഴേ.
അതെ ആഹ് ഞങ്‌ക്ക് നാളെ തന്നെയാണ് ഇവിടെ ബ്ര ഇവടെ ബ്രദറിന്റെ വക കൊടുത്തട്ട്ണ്ട്. അപ്പൊ പിന്നെ നാളെ തന്നെയാണ് ഇവടെ
നമ്മക്കിവിടെ മറ്റന്നാളാന്ന് പള്ളിന്ന് മെസ്സേജ് ഇട്ടേ. മറ്റന്നാളാണെന്ന് പറഞ്ഞ. നമ്മളിവിടെങ്ങെ ഇക്കാന്റെവിടേം അങ്ങനെയാണെന്ന പറയുന്നത് കേട്ട്. അതുകൊണ്ടാണ് എന്നാത് നാളെ വൈട്ട് വിടാന്ന് പറഞ്ഞാണ് അപ്പഴത്തേക്ക് മറ്റ വേറെ ആരുല്ല
അതെല്ലെ ആഹ് ആഹ് പൊറത്തൊള്ളോർക്കൊക്കെ ഇന്ന് പെരുന്നാളാണല്ലോ ആഹ് യു എ ഇ, സൗദി അറേബ്യ ഒക്കെ
ആഹ് ആണ് ആണ് അവിടെ പെരുന്നാളാണ് എന്റെേ ചേട്ട ചേച്ചി പറഞ്.
ആഹ് എന്റെ ബ്രദറും വൈഫും അവിടെ കുവൈറ്റിലാണ് പിന്നെ ഹസ്ബന്റ് യു എ ഇല് അപ്പൊ പിന്നെ അവർക്കൊക്കെ പെരുന്നാളാണെന്ന് ഒരേ ദിവസം ആവുമ്പഴാണ് നമുക്ക് അതിന്റെ ഒരു ഒരു പൊലിവ് കിട്ടോള്ളൂ അല്ലേ. ആഹ് കഴിഞ്ഞ വർഷം ഒരുമിച്ചല്ലായിരുന്നോ?
ചെറിയ പെരുന്നാള് ഒരേപോലെയായിരുന്നല്ലേ
ആഹ് ഒരേപോലെ ആയിരുന്ന്. ആഹ് എന്നാലും നമ്മുടെ ഇന്ത്യ പിന്നെ ബാംഗ്ലൂര് വേറെ സമയത്ത് അങ്ങനെയൊക്കെയാണല്ലോ
ഉം ഉം ഉം
ഗ്ലൂര് വേറെ ദിവസം പിന്നെ ഇവിടെ നമ്മളിവിടെ കേരളത്തില് വേറൊരു ദിവസം അങ്ങനെയൊക്കെണ്ട് ഉം പിന്നെന്താണ് മഴ പിടിക്കോ എന്തോ പെരുന്നാളൊക്കെ ആയിട്ട് മഴ കൊണ്ട ന്നറിയില്ല
ജീവിപ്പിക്കുന്ന മഴക്കെണ്ടോ
ഹാ എങ്ങടെങ്കിലൊക്കെ പോവോ പെരുന്നാളായിട്ട്.
പെരുന്നാളായിട്ട് ആഹ് എനിക്ക് നാത്തൂന്റെ വീട് വരെ ഒന്ന് പോണം പെരുന്നാളിന്റെ അന്ന് പോണില്ല നാളെയല്ലെ പെരുന്നാള് ഇനിപ്പ ഇക്ക ഇങ്ങോട്ട് വന്നിട്ട് ഇക്കാന്റെ വീട്ടിലോട്ട് പോണം. അത് കഴിഞ് മറ്റന്നാ വന്ന് ഹുസ്ബന്റിന്റെ വീട്ടിപോയി കുറച്ച ദിവസം നിക്കാൻ പോണോന്നും പറഞ് ഇരിക്ക്ന്ന്
അതെല്ലെ ആഹ്
അതേല്ലെ ഇവിടെ ഞങ്ങക്കൊരു ഫാമിലി മീറ്റപ്പ്ണ്ട്ട്ടോ. ഇന്ന് വയനാട് വെച്ചാണെ അപ്പോ എന്താണ് മഴയും വയനാടും ഒക്കെ ചിലര്ക്ക് വലിയ ദുബായില പക്ഷെ നമ്മള് ഓൾറെഡി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തതാ.
നമ്മള് എഴുവത്തിയേഴ് ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാരും കൂടെ ആഹ് അപ്പൊ അത് മഴ കൊണ്ടു പോവാതിരിക്കട്ടെ എന്നാണ്പ്പ എല്ലാവരുടെയും പ്രാർത്ഥന. ആഹ് ആഹ് അതെ സ്കൂൾ എന്നാ തുറക്കണെ അവിടെക്കെ ഒന്നാം തീയതി തന്നെ തുറക്കുന്നുണ്ടോ?
ഒന്നാന്തി ഒന്നാന്തി തിങ്കളാഴ്ച
തൊറക്കുന്ന്ണ്ടല്ലേ എന്തായാലും ആഹ് ഞാൻ ഇവിടെണ്ട്. പ്രൈവറ്റ് സ്കൂൾളാണ് രണ്ടുപേരും അപ്പൊ ഒരാളുടെ സ്കൂള് ആഹ് എന്ത പറയാ ബുധനാഴ്ച തൊർക്കുന്നുള്ളൂ
ബുധൻ ആഹ് അപ്പൊ മൂന്നാന്തില്ലേ മൂന്നാന്തിയല്ലേ മൂന്നാന്തി.
ഉം
ആ ഇനി ഒരാളുടെ സ്കൂള് എങ്ങനെയാന്നുള്ളത് അറിയില്ല ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ല
ഉം ഉം ഉം
ഉം പിന്നെ വേറെന്താണ്
പിന്നെ ജോലിയൊക്കെ എന്തരായി
ജോലി ഞ ആ ഞാനിപ്പോ എന്റെ സ്വന്തം വീട്ടിലായതുകൊണ്ട് എന്റെ ഇ ഹോബീസ് മാ മാത്രം ചെയ്ത് നടക്കുകാന്നല്ലാതെ വെല്ല്യ ഭാരിച്ച ഉത്തരവാദി ത്വങ്ങളൊന്നും ഞാൻ ഇവിടുന്ന് ഏറ്റെടുക്കൂല അതെ അതെ അല സത അലസതയോ അലസതയോ അലസത എന്ന് പറയാൻ പറ്റൂല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ
നമ്മക്ക് അല്ല ചെയ്യാൻ തോന്നൂലേ സ്വന്തം വീട് വരുമ്പോൾ
പക്ഷെ നമ്മടെ ഇഷ്ടങ്ങള് എന്താണോ അത് ചെയ്യും ഇപ്പൊ ഞാന് എന്റെ മെനു ആണ് എന്റെ ഏ ഉമ്മ എന്നോട് ചോദിക്കും മോളെ മോക്കെന്താ വേണ്ടത് അത് അപ്പൊ അങ്ങനെ ചോ ദിക്കൂലോ അവര് അപ്പൊ നമ്മള് മെനു പറഞ്ഞു കൊടുക്കുക ഹെൽപ് ചെയ്യൂട്ടോ അത് ഹെൽപ് ചെയ്യും പക്ഷെ അത് നിർബന്ധമായിട്ട് ചെയ്യണോന്നില്ല നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യാം അപ്പ ഇ അപ്പോ ഞാനിപ്പോ പറഞ്ഞു ഉമ്മാ ഉമ്മാടെ കുർത്തി ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാന്ന് പറഞ്ഞപ്പോൾ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു അളവെടുത്ത് തന്നു അപ്പൊ അത് വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് വന്നിട്ട് അതിന്റെ പണിപ്പുരയിലാണിപ്പോ
ഉം അപ്പൊ പിന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല ആരും
ഇല്ല അ അല്ല പിന്നെ എന്റെ മോനക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പൻഡിസൈറ്റിസിന്റെ ചെറിയൊരു സർജറി ചെയ്തിട്ട് താഴെ കെടക്കുവാണിപ്പോ അപ്പൊ പിന്നെ ആള് താഴെയുണ്ട് പിന്നേ സിസ്റ്ററും ആളുടെ സി സ്റ്ററും കൂടെ ഒരു മോളും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ അവര് രണ്ടു പേരും കൂടെ ഉം ഫോണും കണ്ട് കളിച്ച് എന്തെങ്കിലൊക്കെ ആക്കീട്ട് അങ്ങനൊക്കെ കെടന്നോളും ആഹ് അങ്ങനെ ഉം പിന്നെ അങ്ങനെ ഇപ്പം സ്കൂൾ ഓപ്പണിങ് അങ്ങനെ പോയി അതുകൊണ്ട് മോനുക്കിപ്പം ചെറിയാളെ പറഞ്ഞയക്കാൻ പറ്റൂല്ല ഞാനൊരു മാസം ഇനി ലീവ് എടുക്കേണ്ടി വരും
ആഹ്
ഉം ഉം ചെറിയൊരു അപ്പൻഡിസൈറ്റിസിന്റെ വയറുവേദന പെ ട്ടെന്ന് വന്നൂട്ടോ ഒരു ലക്ഷണങ്ങള് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്നു ഉം അ പ്പം അങ്ങനെ സർജറി അ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നു ഓപ്പൺ സർജറിയാണ് കീഹോളാണെങ്കി നമുക്ക് അത്രക്ക് എന്താ പറയാ റെസ്റ്റ് വേണ്ടി വരില്ലായിരുന്നു ഇതിപ്പൊ ഓപ്പൺ സർജറി ആയതുകൊണ്ട്
ഉം
ഉം എന്നാലും കുട്ടികളെ അടക്കികെടത്താൻ ഭയങ്കര പണിയാട്ടോ
ആഹ് അത് നല്ല പാട് തന്നെയാണ്
അവർക്ക് പിള്ള മനസ്സിൽ കള്ളമില്ലാന്നല്ലേ അവർക്ക് ഇത്തിരി ഒരു ആരോഗ്യം വെച്ച് കഴിഞ്ഞാൽ അവര് എണീച്ച് നടക്കും
ഉം
നമ്മള് വല്ല്യോരാണെങ്കിൽ അയ്യോ എനിക്ക് വയ്യാ അതൊ ക്കെ പറഞ്ഞ് കെടക്കാം പിന്നെ വേറെന്താണ്
പിന്നെ ഇന്നിപ്പോ അപ്പം പണിയൊന്നും ഇല്ലേ പണിയൊക്കെ കഴിഞ്ഞോ
എന്താണ് പണി പണിയൊന്നും ജോലിയൊക്കെ കഴിഞ്ഞന്ന് വെച്ചാ ഞാനിപ്പോ ബ്രേക്ക്‌ ഫാസ്റ്റ് എല്ലാർക്കും നോമ്പുണ്ട് എന്റെ മോൾക്കും ഇല്ല്യ പിന്നെ ചെറിയ മോനക്കൂല്ല പിന്നെ അവർക്ക് രണ്ടുപേർക്ക് ആ അതെ അവർക്ക് രണ്ടുപേർക്കും ദോശ ചുട്ടു കൊടുത്തു ത്തു ദോശേം ചട്നിം കൊടുത്തു ഇനീപ്പ ഉച്ചക്കത്തെക്കൊള്ളത് എന്തായാലും നമ്മള് വൈകുന്നേരതിന് അതു പ്രി പ്പറേഷൻ വേഗം ചെയ്യുവല്ലോ, പിന്നെ ഉച്ചക്കത്ത് ഉച്ചയിലേക്കൊള്ളത് അത് അതില് കൂടങ്ങോട്ട് പോകും ഇവര് രണ്ടു പേരല്ലേ ഉള്ളു
പിന്നെ നാളെ പെരുന്നാളും കൂടിയൊക്കെ ആയതൊണ്ട് ഇത്ചെയണോ ഇത് ച്ചെയ്യണൊ. ഇനിക്കൻ്റെ അങ്ങട്ട് പോലൂലേ
ആഹ്ഇന്ന് ഞാൻ ഇപ്പോ ഈ പെര്ന്നാള് ഇവിടെ കൂടാ കഴിഞ്ഞ പെുന്നാൾ അവിടെ ആരുന്നല്ലോ അപ്പ ഞാൻ ഒരു മുപ്പ പത്തൊന്നാന്തി ആകുമ്പഴേനി അങ്ങോട്ട് പോകുന്നുള്ളൂ അത്യാവശ്യം ദൂരണ്ട് നൂറ് കിലോമീറ്റർ നൂ റ്റി രണ്ട് കിലോമീറ്റർ ദൂരംഇണ്ട് എന്റെ വീടും ഹസ്ബൻഡന്റെ വീടും തമ്മില് ആഹ് രണ്ടും രണ്ടും ടീട്ടിയാ ആഹ് ഞങ്ങളിവിടെ നാല് സഹോദരങ്ങളാണ് അപ്പോ മൂത്ത ഇക്ക ഒരു സ്റ്റേറ്റ് ഒരു ഒരു ഡ വേറെ ഡ്യൂട്ടിയാണ് പിന്നെ ഞാനും വേറെ ഡ്യൂട്ടിയാണ് പിന്നെ അനി അനിയനും വേറെ ടൂട്ടിയാണ് അനിയത്തിയും വേറെ ടൂട്ടിയാണ് ഞങ്ങൾ നാല് പേരുടെയും ആഹ് പാർട്ട്നേഴ്സ് വന്നിരിക്കുന്നത് നാല് ജില്ലകളിൽ നിന്നാണ്
സൂപ്പർല്ലേ അത് പിന്ന നാല് ജില്ലകൾ ജില്ല ആണൊസവില്ലേ
നാല് ജില്ലകളിൽ നിന്നാണ് പിന്നെ നാല് പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ദൂരം അനിയ ത്തിയാണ് ചെറുത് അനിയത്തിയാണ് ചെറുത്
അപ്പൊ അവൾക്കൊരു നൂറ്റി എഴുപത് കിലോമീറ്ററെങ്കിലും ഉണ്ടാവും
ഉം ഉം ഉം
ഉം ഞങ്ങക്ക് പിന്ന അത് ശീലായി പോയി ആഹ് പിന്നെ ഉമ്മയും ഉള്ളതും വേറെ ഡീറ്റിയിലാണ് ഉമ്മായുടെ വീട്ള്ളത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ പോവും
ഉം ഉ ഉം ആ എങ്കി
എന്താണ്
ആ എങ്കി ശരി കേട്ടാ
ആ ഓക്കെ ഓക്കെ ശരി കട്ട് ചെയ്തൊ